ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നില്ലേ
ആഹ് കേക്കാൻ പറ്റ്ണ്ട് കെടന്നിരുന്നോ
ആഹ്
അതെ ആ ആ ഭക്ഷണം ഭക്ഷണ കഴിക്കലൊന്നു കഴിഞ്ഞില്ലല്ലേ
ആഹ് ഭക്ഷണൊക്കെ നേരത്തെ കഴിച്ചു
ആഹ് ആഹ് കുട്ട്യോളൊക്കെ ഒറങ്ങ്യോ
ആ ഒരു മോളേള്ളു ഒറങ്ങി
അതെ ആ ആ ആ
ഉം ഉം
പിന്നെ സുഖം
ഓ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
അല്ല ഇല്ല ചെയ്തിരുന്നു അങ്കനെവാടി ടീച്ചറായിട്ട് ഇങ്ങനെ ആറു മാസത്തിന്റെ ഒഴിവിന് അങ്ങനെ പോവും ഇപ്പല്ല.
ആ ശരി എന്ന
കിട്ടീയിട്ട് വേണം
ആ
ആഹ് പിന്നെന്തക്ക്യാ വിശേഷങ്ങള്
വിശേഷങ്ങളങ്ങനെ പോന്നു കൊഴപ്പ്ല്ല്യാ
ആഹ് ആഹ്
ഉം പിന്നെ
ഉം ഉംമ്മ്
കുട്ടികള്
കുട്ട്യൊള് രണ്ട്പേര്ണ്ട്
രണ്ട്പേരൊ ആഹ് ശെരി ഉം
ഒമ്പതാംക്ലാസ് പിന്നൊള്ളരെണം മൂന്നില് രണ്ടാള്വൊറങ്ങി ക വല്യാള് ആറരമ്പഴെക്കും സ്കൂള്ല് പോകും
ആഹ് ആഹ് ആഹ് ശെരി ശെരി ആഹ്
വേഗ്വറങ്ങും ഉം ചെറിയ കുട്ടി ത്ചെറുതാണോ
ആഹ് ഒന്നാം ക്ലാസ്സ്ലാ
അതെ ആഹ് ആഹ് ആഹ്
നാളെ പെറന്നാളാണ്
അതെ യാ ഇവ്ട്ത്തെ വല്യാള്ടെ പെറന്നാളിന്നായ്ര്ന്നു ആഹ് ആഹ് വിഷേയ്തു പറയ്ൺണ്ട്
ആഹ് പറയൺണ്ട് രേവതിയാ ഉം ഉം
ആഹ് ആഹ് രേവതില്ലേ
ഉം
ഉംമ് ഉം ഉം ഉം പിന്നെ ആഗോഷ്
ക്ക്യുന്നുന്നെ ഇല്ല് ഏഹ് ഇപ്രാവശ്യം ആഘോഷിക്കുന്നില്ലാ വിചാരിച്ചിട്ടാ എല്ലാത്തവണെ ആഘോഷിക്കാറൊക്കെണ്ട് ഉം
ഉം ഉം എങ്ങനെ കൂട്ടുകുടുംമ്പായ്ട്ടാണോ താമസിക്ക്ന്നെ
ഞാനിപ്പന്റെ വീട്ടിലാണ്
ആഹ് ആഹ്
സ്ബ്ന്റെ വീട്ടിലായ്ര്ന്നു ഏഹ് ഇപ്പൊ രണ്ടുമാസായ് ഉം ഇപ്പൊവ്ടെയാണ് ഏഹ് മോളെപ്പോ ഇവ്ടെ സ്കൂളിലൊക്കെ ചേർത്തിട്ട്പ്പവ്ടെയാണ്
അയ്ശെരി ആഹ് ആഹ്
ഉം
പിന്നെ
ഇവിടെങ്ങനെ ആഹ് മ്മ് ചെറുതായ്ട്ടക്കെ ആഘോഷ്ക്കും മക്കളെ സന്തോഷല്ലേ വല്ത് സദ്യൊര്ക്കും പിന്നെ ഒര് പായസണ്ടാക്കും വേണെങ്കി പറ്റ്വങ്കിലൊര് കേക്കും വാങ്ങ്ച്ച് മുറിക്കും പിന്നെ ഓല്ക്ക് മാ ഫ്രണ്ട്സിനക്കെ കൊറച്ച് മിട്ടായ് ന്ന്പ്രാവശ്യതൊന്നുണ്ടായ്ല്ല ച്ച്മ്മ മരിച്ച്ട്ടധികായ്ട്ടില്ലേ
ആഹ് ആഹ്
അത് കാരണം അതൊക്കെ വേണ്ടാച്ചു മ്മ്ഹ് പ്പതിന്റൊര് കുറുമ്പ്ണ്ട്
ആഹ് ആഹ് ഉം അവര്ക് ക്ക് പഷെതക്കെ വയ്ങ്കര്താണെ അവര്ക്കറിയ്ല്ലല്ലോ ഇതൊന്നും പ്പം മോക്ക്വാങ്ങനെ ത്ത്ന്നെയാണ്പ്പം ബർത്ത്ഡേ നല്ല രീതി കഴിക്കണന്നൊക്കെ വിചാര്ച്ചിട്ടാര്ന്നു അഞ്ച് അഞ്ച് പ്രാവശ്യം നല്ല രീതിയിലാ. ഞാൻ വെരെ വാ അങ്ങി പരിപാടിയൊന്നും കഴിക്കണ്ടേന്നൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാലും. ഏട്ടനത് നിർബന്ധവാവും. അപ്പൊ എല്ലാ പ്രാവിശ്യം അവു ഇക്ക് ഡ്രസ്സ് രണ്ടു മൂന്ന് ജോടിയൊക്കെ എടുക്കും. നല്ല ആഘോഷവായിട്ടാ. പക്ക് കഴിക്കെപ്പളാ
ആ ആ
ഇപ്പൊ രണ്ടു മാസം രണ്ടര മാസമായി ഹസ്ബെൻഡ്. ഒര് ആക്സിഡെന്റില് ആളിപ്പില്യാ. അപ്പൊ അതിന്റൊര് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതൊണ്ടാ ഈ പ്രാവശ്യമത് വേണ്ടാന്ന് വെച്ചേ.
കേട്ടില്ല. ആക്സിഡെന്റില്
ആക്സിഡെന്റിൽ ആളിപ്പില്ല. ആക്സിഡെന്റ് പറ്റിയെപ്പോ
ആണോ.
ഉം
അയ് ശെരി അറിയില്ലാരുന്നോട്ടോ. മം അപ്പൊ ചേച്ചിടെ വീട്ടിലപ്പം കു ഇനി
ആഹ് ആഹ് ഞാൻ ഇന്റെ വീട്ടിലാണിപ്പം. മോളെ ഇവിടെ ചേർത്തി.
ആ ഹസ്ബെന്റെ വീടെപ്പ എവിടെയാ
ഹസ്ബൻഡിന്റെ വീട് ഇവെടെന്നൊരു നാപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പേറണ്.
ആ ആ ആ
മം
ഇത് ശെരി എവടേലും പോയിരുന്നോ വർക്ക് ചെയ്യാൻ
വർക്ക് ചെയ്യാൻ മുമ്പ് പോയിട്ടുണ്ടാരുന്നു. പിന്നെ ഇപ്പ ഏഴു വർഷ യായി കല്യാണം കഴിഞ്ഞിട്ട്. അതിന് ശേഷം പിന്നെ ജോബൊന്നും ചെയ്തിട്ടില്ല. ഇപ്പനി നോക്കുന്നണ്ട്. ഒന്നും ശെരിയായിട്ടില്ല.
അഹ് ശെരി ആ ആ എന്താ ചെയ്യാലേ.
ഓ
വാക്കുകളില്ലാ പറയാൻ.
ഉം
മം
പെട്ടെന്നായിരുന്നോ. ആള് സൗദിക്ക് റിട്ടേൺ പോവാൻ വേണ്ടി നിക്കുവായിരുന്നു. റോഡ് സൈഡിയിരി ക്കാരുന്നു. ബൈക്കില് റോഡ് സൈഡിൽ ഇരിക്കാരുന്നു. ആ ലോറി വന്നിട്ട് ഇടിച്ചതാ.
അയ്യോ ഇങ്ങട് വന്ന് ഇടിച്ചതാണല്ലേ.
ഓ
മം
വേറെ വിഷ്വൽസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗ്ലാസ് കൊണ്ടുവന്ന് വണ്ടിയാരുന്ന് നമ്മുടെ മറ്റേ ടേ ടേബിളിന്റെ പൊറത്തിടുന്ന ഗ്ലാസ്സില്ലേ. ആ കനഉള്ളെ ആ ഗ്ലാസ്സ് ലോഡായിട്ട് കൊണ്ടുവന്ന ലോറിയയിരുന്നു. അത് ആ ചിന്നി ചെതറി പൊട്ടി ആകെ ആക്ക നെ ന്നു. റോഡിലാകെ അപ്പോ ആഹ് ഗ്ലാസ് തട്ടിട്ട് ഒരുപാട് മുറികള് ആയിട്ടുണ്ടായിരുന്നു. അതില് ആ ബൈക്കിലിരിക്കെയെന്നു ആള്.
ആഹ്
പിന്നെ നമ്മളെ ഈ ആ അഴകിൻ്റെ വശണ്ടല്ലോ
ആഹ് ആഹ്
അവ്ടന്ന് പൊട്ടീട്ട്ണ്ട് നന്നായ്ട്ട് നല്ലഉ ആഴത്തില് മുറി അപ്പൊ ഉള്ളില്ക്ക് ബ്ലാഡറൊക്കെ പൊട്ടി
ആഹ്
പിന്നെ ഒരുപാട് ഇഞ്ചുറീസ്ണ്ടായ്ര്ന്നു മുറിവുകള് എന്നാലും ഭേദാവ് ന്നാണ് പറഞ്ഞത് പിന്നീട് ആക്സിഡന്റല്ലേ അപ് പ്പവ്ട്ന്നവര് നേരിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ്ക്കാ കൊണ്ടായത്
ആഹ് ആഹ് എപ്പൊവ്ട്യ സ്ഥലം
അരീക്കോട്
ആഹ് ആഹ്
ഉം ചേച്ചി മലപ്പുറം ജില്ലാണോ
അതെ അതെ അതെ
ആഹ് ആഹ് ആഹ് അപ്പൊ ആഹ് പിന്നീടവ്ട്ന്ന് ഹോസ്പിറ്റൽന്ന് അവ്ട്ന്ന് ഐസ്യുയ്ക്കാക്കി നാല് സർജറി കംപ്ലീറ്റെയ്തു പിന്നെ ഒരു ഈ നമ്മടെ പെൽവിക്കിന്റെ ഭാ ഗണ്ടല്ലോ അതകന്ന് ഇരിക്കാര്ന്നു അപ്പൊ അതിന് കമ്പിട്ടു പിന്നെ ഈ അഴക് പൊട്ടിട്ട്ണ്ട് വലത് കാലിന്റെ ആഹ് കാല് ആള് ആഹ് അഹ് അഹ് എളക്ക്ന്നില്ല
അയ്യോ
പിന്നെ മുറിവുകള്ണ്ടായ്ര്ന്നു നമ്മള് ഒരുപാട് പറഞ്ഞ് നോക്കി മുറിവുകള്ന്ന് പറഞ്ഞാ വെല്യ വെല്യ മുറിവ്കളായ്രുന്നു പക്ഷെ അത് ക്ലീനിങ്ങിലൊന്നും അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ നമ്മളായ്ട്ട് കൊറേ ക്ലീൻ ചെയ്യും കാര്യങ്ങളൊക്കെ ട്ട് മുന്നോട്ട് പോയി പന്ത്രണ്ട് ദിവസം ഹോസ്പിറ്റല് കെടന്നു പിന്നെ
ഉം
പിന്നാളുല്ലാ
ഉം ശെരി ഇങ്ങനെ ഈ പൊട്ടും ഉം മ്മ്ഹ് കാലിലെല്ലൊക്കെ പൊട്ട്വാണെ കോയമ്പത്തൂര് കൊണ്ടോവാ നല്ലത്
കാലിന്റെല്ലൊന്നും ഒര് കൊഴപ്പ്ല്ലേച്ചി എഹ് എല്ലിന് ഒര് കൊഴപ് പ്പുല്ല എവിടേം പൊട്ടീട്ട്ല്ല മുറിവ്കള് മാത്രേള്ളൂ അതുകൊണ്ട് കാര്യായ കൊഴപ്പൊന്നുല്ല ഇവിട്ന്ന് ഇട്ട് കഴിഞ്ഞാ മാറുന്ന് അവര്ന്നെ പറഞ്ഞതാ പക്ഷേ മുറിവ്കള്ലൂടെ ഇൻഫെക്ഷൻ കേറി
ആഹ് ശ്രദ്ധിക്കാഞ്ഞ്ട്ടാര്ക്കും ഉം അവര് ശെര്ക്ക് ക്ലീൻ ചെയ്യാഞ്ഞിട്ട് കേ
അവര് ക്ലീൻ ചെയ്യുന്ന്ല്ല ഞാൻന്ന് പോയിട്ട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്യാ പിന്നെ മുറിവ്കള് വഷളായ് തൊടങ്ങാണ് അപ്പൊ അതേ പറ്റി അങ്ങട് ചോയ്ച്ചു ഈ മുറിവെന്താ ചെയ്യാന്ന് യോർനൊന്നും പ പാസെയ്യ്‌ന്നില്ലേ ബ്ലാഡറ് പൊട്ട് ത്ക്കെ കൊടല് പൊറത്ത്ക്ക്ട്ടിട്ട് അതൊക്കെ മോഷ്നൊക്കെ പൊറത്തൂടെര്ന്നു അതൊക്കെ നമ്മള് ബാഗ്ട്ട്ട്ട് ക്ലീനാക്കും പഷെല്ലാതും പൊറത് ത്തൂടെ വരുമ്പോ പിന്നെ ആള് അത്യാവശ്യം വെയിറ്റ്ല്ലാളാണെ എനിക്ക് ഒറ്റക്കാളെ ചെരി ക്കാനോ ഒന്നിനും കഴിയ്ല്ല തൊണ്ണൂറ് കിലോ ഒണ്ടായ്രുന്നു ആഹ് ആദ്യമെ ഭാരം അപ്പോഎ ത്ത്ന്റെ ഫ്രണ്ട്സൊക്കെ കൂടെ നിന്നിട്ടാ പിന്നെ എഹ് പൊക്കാനും എല്ലാത്ത്നും സഹായ്ച്ചെ
ആഹ് ആഹ്
പിന്നീട് ഇൻഫെക്ഷനായ് ഇൻഫെക്ഷനായ് ആളാകെ വീക്കായ് വന്നപ്പോഴാണവര് ക്രിട്ടിക്കലാന്ന് നമ്മോട് പറഞ്ഞെ പിന്നെ പെട്ടെന്ന് മിംസിലേക്ക് മാറ്റി പ്പൊരെ ദിവസം തന്നെ മിംസില്ണ്ടാര്ന്നാ മിംസിലേക്ക് കൊണ്ടോയപ്പോത് ത്തന്നെ അവര് പറഞ്ഞു ഞങ്ങള് ശ്രമിച്ച്നോക്കാന്ന് മാത്രേ അവര് പറഞ്ഞൊള്ളൂ കാരണാള് പറ്റ അങ്ങെത്തിയിരുന്നു പിന്നെ
ആഹ് ആഹ് ഞാനെ കട്ടാക്കിട്ട് വിളിക്കാട്ടോ ഒന്നൂടെ